ഹലോ ആ കേൾക്കാം കേൾക്കാം
ആ ആ എന്തക്കേ? നല്ലതന്നേ കൊഴപ്പൊന്നുല്ല ഫുഡൊക്കേ കഴിച്ചോ? ഫുഡൊക്കേ കഴിച്ചോ? ചായ കുടിച്ചിട്ടില്ല ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടേള്ളൂ
ഫുഡ് കഴിച്ചതേ ഒള്ളോ?
ആ
ആ ആ മഴയൊക്കെ ഉണ്ടോ അവിടെ?
മഴുണ്ട്
മഴയുണ്ട് ഇവിടെ മഴയില്ല ഉം നല്ല ഇപ്പം തോന്നാ അന്തരീക്ഷം ഉച്ചക്ക് നല്ലൊരു മഴ പെയ്താ
അതെ ഇവിടപ്പ മയ ഉണ്ട്
എന്ത്യേ?
പിള്ളോരൊക്കെ ദടെ കളിക്കണ് അതെ കളിലാണ്
ജോലിയെല്ലാം ഒതുങ്ങിയാ?
ആ ജോലിയെല്ലാം ഒതുങ്ങി ഒന്നും റസ്റ്റില അതെ
ഞങ്ങടെ ജോലിയെല്ലാം ഒതുങ്ങി റെസ്റ്റിലായിനി മോനെ കരോട്ട ക്ലാസ് ഉണ്ടിനി അവരെ കൊണ്ടാക്കണം
അത
അവർക്കനൊരു ചാമ്പ്യൻഷിപ്പിന്റെ ഒരു പരിപാടി വരുന്നുണ്ട് അടുത്ത മാസങ്ങാണ്ട് അപ്പൊ അതിന്റെ ട്രെയിനിങ്ങിന് എല്ലാ ദിവസ മുടങ്ങാത ശനി ഞായറല്ലേ കിട ട്ടതൊള്ളൂ ഉ പിള്ളാരക്ക് പ്പ അതൊക്കെ പഠിച്ചച്ച് വളരട്ടെ ഇന്നത്തെ കാലത്ത് അതൊക്കെ ആവശ്യോ ഉ അല്ല ഒരാള് വന്നാൽ ഇപ്പൊ ഇന്നത്തെ ഇപ്പോഴ ഏത് ഭാഗത്തുനിന്ന് എങ്ങനെയാ അടി വരുന്നന്നെന്നൊന്നും പറയാനൊക്കത്തില്ല
അടി ഏതു നേരം എപ്പഴും എങ്ങനെ വരാ
പുള്ളരാമില് അടിയും ബഹളൊക്കെ ഇലയൊ ഇപ്പോഴത്തെ ആർക്ക് ക്ഷമന്ന് പറഞ്ഞൊരു കാര്യം ഇല്ലല്ലോ ഇല്ല ഇല്ല ഇല്ല അ ഇതിന ക്കപോയങ്കിൽ അതൊക്കപ പഠിക്കത്തുള്ളൂ അല്ല ഒത്തിരി മാറ്റമുണ്ട നമ്മ നേ ആണെങ്കിൽ പുത്രന് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഇതൊക്കെ ഉണ്ടായിന്നു ഒരു പേ ഡി ഫൈയം ഒക്കെ ഉണ്ടായിരുന്നു ആ എല്ലാ ക പെട്ടെന്നൊരാളെ ന്തെലും പറഞ് പെട്ടെന്ന് അതിനെ ഒന്ന് ഒൾക്കൊള്ളാനൊക്ക ഒരു ഒ പ്രയാസം ഒക്കെ ഉണ്ടായിരുന്നു
അതെ
ആ അപ്പം പിന്നെ ഇപ്പ ഞാൻ ഹോമിയല് എന്തോ
ഇപ്പ എന്താ പാട്
ഇപ്പം കുഴപ്പില്ല ഇപ്പ ആള് പെർഫെക്റ്റ് ആയി
അതെ
കതിരക്കെ പറഞ്ഞ മതി കേക്കാൻ റെഡിയ ഞാന് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു കാരണം ഈ കൊച്ചി കുട്ടികളുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കിലേ വളർന്ന് വരുമ്പോ അവർക്ക് അത് പെ പെട്ടെന്ന് എന്തെങ്കിലും എങ്ങോട്ടേലും പോണ എടുക്കണം അങ്ങനൊക്കെ വരുമ്പോൾ അവർക്ക് ഒത്തിരി വശം ബുദ്ധിമുട്ട് വരും അപ്പൊ കൊണ്ട് കാണിച്ചപ്പോഴ അവരന്ന നമ്മളോട് പറഞ്ഞത് എന്തെങ്കിലും ഇതോണൊക്കുള്ള എന്തെിലും ആക്ടിവിറ്റീസതൊക്കെ ഏർപ്പെടുത്താൻ പറഞ്ഞു അങ്ങനെ പിന്നെ അന്നേ കൊണ്ടാക്കിയങ്ങ്
ഇപ്പം ബെറ്റ്റായി ഇപ്പം നമ്മളൊന്നും വേണ്ട
അതെ അതെങ്ങനെ രാവിലെ പോവ്യ്യാ
ഇല്ലല്ല ശനി ഞായറും ബാക്കി വെക്കേഷൻ സമയം ഫുള്ള് ഉണ്ടായിരുന്നു ഇപ്പൊ ശനി ഞായറും വൈകിട്ട് മാത്രമേ ഒള്ളൂ നാല് മണി
നാല് മണി എത്ര മണി വരെ ഉണ്ടാവും ആ ശരി
ഉം രണ്ട് മണിക്കൂറുണ്ട് വെറുതെ വീട്ടിൽ ഇരിക്കണ്ടാ പോട്ടെ
വീട്ടില് ഇര്ന്നാ ഫോണല്ലേ ഫോണ്
ആ ഇവിടെ ഫോൺ യൂസ് ചെയ്യാൻ കൊറവാ ഇയ്യോ കൊടുക്കത്തില്ല ഉപയോഗിക്കാൻ
ആന്നോ
ആണം കൊടുക്കും ഉപയോഗിച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ അത് ഇപ്പ ഫോൺ വേണ്ടല്ലേ ടി വി ഉണ്ടല്ലേ ഇപ്പം എല്ലാർക്കും യൂട്യൂബോ എന്തോന്ന് വെച്ചാൽ കണക്ട് ചെയ്തത് എല്ലാവർക്കും ഇഷ്ടത്തിന്നും കാണാലോ
അത് ശരിയ
നമ്മളാരും കാണാ ചെല്ലുന്നൊന്നുമില്ല അവരുടെഷ്ടത്തിനാണ് വെച്ചിരുന്ന് കാണുന്നത്
അ ശരി
ഉം
പിന്നെ അതൊന്നും ഇല്ലാത്തതാണലോ ഫോണ് ആ-
അങ്ങനെന്നും ഇല്ല ഇല്ലിയോ
ആ മൊബൈല് വാണം ഫോൺ ടിവി ഒന്നുല്ല
ഇപ്പോഴത്തെ പിള്ളേർക്ക് മൊബൈൽ കഴിക്കണമെന്നുണ്ടെങ്കും മൊബൈൽ വേണം-
അതെ കഴിക്കണം അല്ലെങ്കിൽ മൊബൈൽ വേണം എ ചെറിയ മോൾക്കിടക്ക് അത് വേണം
അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള ഇപ്പോ ഇതിന് പോയന് ശേഷം അതെല്ലാം മാറി ബ അല്ല അവര് നല്ല ട്രെയിനിങ് ആ- കൊടുക്കുന്നത് ഈ കരാട്ടെക്ക് പോകുന്നിടത്ത് അവരെല്ലാ- കുത്തി ഇരുന്നാൽ നമ്മുടെ മനസ്സിനെ ഒരു എന്തുവാ- ഒരേ മനസ് തലച്ചോറും ഹൃ ഇതല്ല ഒരേ രീതിയിൽ ചിന്തിക്കാനുള്ളൊരു മെമ്മറി പവറാ കൊടു കുന്നത്. നല്ല ഇതാ നല്ല പ്രവർത്തനം അവരുടെ ഉണ്ട് കൊച്ചുങ്ങളും ഉണ്ട് എൽ കെ ജി തൊട്ടുള്ള പിള്ളേരുണ്ട്
അതെ ശരി അപ്പ എല്ലാർക്കും വേണത് അ
ഇത് ഒരു കൊച്ച് കൊച്ചാ പട് പഠി പ്പിക്കുന്നത് ഒരു കൊച്ചു പെൺ കൊച്ചാ
അതെ
ടിക്കുന്ന ഒരു കൊച്ച അവള് ബ്ലാക്ക് ബെൽറ്റാ. അവടെ അച്ഛന് ഇപ്പൊ കരോട്ടയുടെ ഡോക്ടറേറ്റ് എടുത്തതാ അപ്പം വെറുതെ ഇരിക്കേണ്ടന്ന പറഞ്ഞ അയാള് കൊച്ച ടങ്ങിയതാ അവക്ക് ഇപ്പ പത്ത് പതിനഞ്ച് പിള്ളാര് കൂടുതലുണ്ട്
വീടിന്റെ അടു തന്നെയാണോ
വീടിനടുത്താണ് വീടിനടുത്തല്ല ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരണ്ട്
അതെ കൊണ്ട വരുലെ
ഞാന അങ്ങോട്ട പോവും പിന്ന ഇച്ചിരിനേരം ഞാനും അവരുടെകൂടെ ന്ന് എന്തെക്ക പഠിച്ച പരിപാടി കണ്ടുവച്ച ഞാൻ പിന്നെ ഇങ് പോരും പിന്നെ അവര് ആറആറര ആകുമ്പം കഴിയാറ പിന്നെപ്പോ വിളിച്ചോണ്ട് വന്നാ മതി
ആ ആ ആ ശരി
അതുകൊണ്ട് കൊഴപ്പമില്ല, കൊണ്ടാക്കിട്ട് ഞാനിങ് പോരും പിന്നെ ഇതൊക്കെ അവർക്കൊരു സമയം പൊക്കല്ലേ ഇരുപത്തിനാല് മണിക്കൂറെ പരരിക്കത്ത് കുത്തിയിരിക്കാതെ പത്ത് പിള്ളേർ കൂടെ പോയി കിടന്ന് തകർക്കാൻ ഇച്ചിരി നേരം ചെയിപ്പിക്കും അത് കഴിഞ്ഞഞ് ഒരര മുക്കാല് മണിക്കൂറോട് അവർക്ക് കളിക്കാൻ വി പിന്നെ പല ആളുകളെ പരിചയപ്പെടാം പല ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കാം
ആ അവരെ ശരിയാണ് ഇപ്പത്തെ കുട്ട്യോളെ പൊ പുറത്ത് ഫോണും കണ്ട്
നമ്മള് വീട്ടിലിരുന്ന്നമ്മുടെ നമ്മുടെ മാ മാത്രല്ലേ സൗണ്ട് സംസാരം എല്ലാം കേൾക നമ്മള് പറഞ്ഞത് മാത്രമേ അവര് കേൾക്കത്തുള്ളൂ
ആ
ഇന്ന്പല വീട്ടിൽന്നുള്ളവരാകുമ്പോ അത് അതുമായിട്ട് പൊരുത്തപ്പെടും
അതെ അത് ശരി
അതിനകത്ത് ഇവര് ഒരു മൂന്നാല് പരേ ഉള്ളൂ വലിയ പിള്ളേര് ബാക്കിയെല്ലാംഎൽ കെ ജി യു കെ എൽകെ ജി ഒന്ന് രണ്ട് ക്ലാസ്സാ
ചാ ചായ കുടിച്ചോ
ചായ ഞങ്ങള്ൾ ചായ കുടിച്ച് അയാളെ ഇനി നാലുമണിയ ആകുമ്പത്തേ കൊണ്ടാക്കണം അതിന് മുമ്പ് ഞാൻ ചായ ഇട്ട് കൊടുത്ത്
അതെ
ഉം വീട്ടിരിക്കുന്ന സമയത്ത് നമ്മള് കറക്റ്റിന് ടൈമ് ഇതെല്ലാം ആഹാരം എല്ലാം പോവും ജോലിക്ക് പോകുമ്പഴേ ഒള്ളൂ സമയം
ആ ആ അമ്മ എന്ത്പറയ്ണ് സുഖല്ലേ
ആ സുഖമായിട്ടിര്ക്കുന്നു ഒര് കുടുംബശ്രീ ഉണ്ട് കുടുംബശ്രീ ത്രേക്ക് പോയി
അതേ
അവർക്ക് ഒരു ഞായറാഴ്ച എല്ലാവരുടെ ഒത്ത്കൂടുന്ന ദെവസംല്ലെ
അതൊരു രസാണ്
അന്ന് അവര് അത് മുടക്കത്തു ഇല്ല ഇ ണം അത് ഇതൊരു രസല്ലിയോ എല്ലാര്ടേം വിശേഷം എനിക്കെ ഒള്ളെ തിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്
അ അതെന്ത് പറ്റി
അ എനിക്ക് അത് എന്തോ അറിയില്ല ഈ വരുമ്പോ നമ്മളല്ലാരും ഒരുപോണക്ക് വരണം അല്ലാതെ ഈ ഒന്നോ രണ്ടോ പേര് വന്ന് അവര് വന്ന് കൊറേ നേരം നോക്കിയിര്ന്ന് ബാ കള് വരോ വരില്ലയോന്നൊക്കെ‌ ‌വിളിച്ച് ചോദിച്ച് അങ്ങനെയിരി ക്കുമ്പോ ഒരു രസാ പക്ഷെ അമ്മയുടെക്കെ അങ്ങനല്ല അമ്മ എല്ലാരും ഒറ്റ നല്ല ത്തൊരുമ ഉള്ളവരാ
അതെ ഇവിടിം അങ്ങനെ തന്നെ രണ്ടാള് വരും മൂന്നാൾ വരും പിന്നെ അവരാന്ക്ക് ഇഷ്ടള്ളസമയ
ആ അങ്ങ് അങ്ങനെരിതുണ്ട് ഞങ്ങ ക്കുണ്ടായിര്ന്നത് ഞാനെ തിലെന്നങ്ങ് ഒഴിവായി
അത്ശരി
ഉം മാത്രല്ല ഈ ഇതിനെല്ലാം കൂടെ കെടന്ന് കൊച്ചിങ്ങടെ പൊറകെ കെടന്ന് ഓടുമ്പം പിന്നെ അതിനോട് ഓടാൻ നമുക്ക് സമയം തെകയത്തില്ല
അകെംകൊണ്ട് സ അതെ
അവരെ കൊണ്ടാക്കണം അവറെ സമയത്തിന് അവരെ വിളിച്ചോണ്ട് വരണം നമ്മുടെ മെയിൻ ജോലി അതല്ലിയോ
അതെ മെയിൻ ജോലിയെന്നെ
പിന്നെ വീട്ടിലെ ജോലി കാര്യങ്ങള്
ആ
ആ അതെല്ലാം കഴിഞ്ഞ് വരുമ്പഴ്‌ത്തേക്കു ഒരു സ് സമയാവും
ആ
ഉം പിന്നെ ചെടി നനാ പിന്നെ എന്തെങ്കിലും ഒക്കെ ഒണ്ടെന്നുണ്ടെങ്കില് പോച്ച പറിക്കാനുണ്ടെങ്കിൽ അത് ഇപ്പൊ ഈ മഴ ആയത് കൊണ്ട് കാട് നല്ലോണം കൊതുകിന്റെ ശല്യം ഉണ്ട് കാടൊക്കെ പിടിച്ച് കിടക്കുവാ ചെടികളെല്ലാം കൂടെ
ആ ഞ്ഞ് പുല്ല് പറി കളക്കാ
ത്തിയാക്കി എട്ക്കേക്കെ ചെയ്ത്
ഇനി അതേക്കാരം പണി
ആഹ് അതാ ഇനി അതാ അടുത്ത പണി വരുന്നത് അമ്മ കൊറേ യൊക്കെ ചെത്തീ ഈ വേപ്പും അതൂ ഇതൊക്കെ നി ക്കുമ്പോ അതിന്റെ ഒക്കെ അങ്ങ് എല്ലം ഭയങ്കര ഇതായിട്ടാ കാടു പിടിച്ച ഒരാള് നിന്നാൽ പോലും അറിയാൻ നമ്മുടെ ഒക്കെ ഈ ഉൾഗ്രാമ ആയാലും റോഡ് സൈഡില്ലേ ഈ പന്നികടെ ശല്യം ഭയങ്കരവാ
അഹ്ശരി അത് ബടിം ണ്ട് ബടണ്ട്
ല്ലിയോ
ആ
ഇവിടെ ഇന്നാ ഇന്നലേം ഒരെണ്ണം ച ത്ത് കെടന്ന് പിന്നെ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ച് പറഞ്ഞ് കുഴിച്ചിട്ടെന്ന് പറയണ കേട്ട്
അതെ അഹ് ശരി
കിടന്ന് കഴിഞ്ഞാ ഭയങ്കര വാടയാ സഹിൻ അങ്ങ് അങ് അങ്ങ് ദൂരെ കിടന്നാലും നമുക്ക് ഇവിടെ നിക്കുന്നവർക്കൊന്നും ഒക്കത്തില്ല വല്ല്യ ബുദ്ധിമുട്ടുള്ള കാര്യവാ അത് പിന്നെ ഇനിയും ചെടി ഈ കൊതുകിന്റെ ശല്യം കാരണം ചെടികളെല്ലാം ഒന്ന് കോതി ഇന്നലെ കൊറെ കോതി പറക്കി
അതെ ഇവിടെ ആ കോ കോയിനെ ച്ചൊണ്ടോവ്ണ കുർക്കന്മാരോ ക്കണ്ട് ഇവിടെ ഭയങ്കര ശല്യങ്ങളാണ് നായ്ക്കളെ കൊണ്ടൊക്കെ ഉം
ഇവിടെ പന്നിയും പട്ടി അത് രണ്ടുവേ ഉള്ളു അല്ലാതെ ഇതുവരെ ഒന്നും ഉള്ളതൊന്നും കേട്ടിട്ടില്ല പന്നി എന്തുവാ രാ ഞൻ ചീനയൊക്കെ ന വെച്ചാ പിറ്റീന്ന് രാവിലെ ചെന്ന് നോക്കുമ്പോ അതല്ലാം ഇളക്കി വെച്ചരിക്ക്ന്ന് കാണാം മേളി വന്നിരിക്കുന്നത് കാണാം
എളക്കാനാളൊന്നും വേണ്ടല്ലേ
വേണ്ട ആ അതൊന്നും വേണ്ട ഏയ് ഞങ്ങടെ ഞാൻ വർക്ക് ചെയ്യ്ണ സ്ഥാപനത്തില് അദ്ദേഹം ചേന നട്ട് വച്ചിരുന്നു ആ ചേന പകുതിയോളം കിളി പോകുന്നതാ ഒരു ദിവസം ചെന്ന് നോക്കിയപ്പം അയ്ന്റെ മണ്ടയെല്ലാം ചേനയെല്ലാം മണ്ണിന്റെ മേളി കുയിച്ച് വെച്ചിട്ട് പകുതി തിന്ന് വച്ചേക്കുന്നു ന്നെ മൊത്തം തിന്നിട്ട്പോയി പകു ഇത് കാണുമ്പോ നമുക്കുടെ സങ്കടം വരും.
ഇതിപ്പോ പകുതിപ്പ കിട്ടിയപ്പ
വഴയുടെ ഒക്കെ ആന്നെങ്കിൽ ഇപ്പ കിളിച്ച് വരുന്നതാ പിഴുതു വെക്കുന്നത്.
ആഹ്
കിളിച്ചു വരുന്ന വാ ഇത വ് ചെറിയ തൈകളാ. പിഴുത് വെച്ച് കളയുന്നു. സങ്കടം വരും തെങ്ങ് തെങ്ങ്
തെങ്ങ് വായ ആഹ ആ
ചേന ചേമ്പ് ചീനി ഇതൊക്കെ ക്ക മതിയാ അതിറ്റ ങ്ങൾക്ക് എന്നാ തിന്നോ അതും ഇല്ല
അതെ നാസാക്ക ഹി ഹി ഹി
ഉം എന്ന ശരിയടാന്നാ
ആഹ ശരി എന്നാ
ശരി ശരി ഓക്കെ